ഹലോ ആ തിരക്കാന്നോ ആ
തിരക്കില്ല ചുമ്മാ വെറുത
ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാരുന്നാടി
ആ ചോറ് ചോറെക്കെ കഴിച്ചിട്ട് ഇങ്ങനിരിക്കുകയാണ് അവിടെ എങ്ങനെണ്ട് കാലാവസ്ഥയൊക്കെ
ഉച്ചോർ ഇ ഇവിടെന്ന് കാലാവസ്ഥ ഒക്കെയാണ് രാവിലെ ഇച്ചിരി മഴയായിരുന്നടാ പിന്നെ അങ്ങ് മഴ മാറി പിന്നെ വെയിലൊന്നും പറയാൻ പറ്റത്തില്ല എന്ന മഴേന്നും പറ്റ പറയാൻ പറ്റണ അതേ പോലെ കാലാവസ്
ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു അല്ലേ
പിന്നെ ചു തുണിയൊക്കെ ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കാന്ന് തോന്നുന്നു
പറ്റത്തുള്ളൂ അത് കാരണം ഇപ്പം കാലവർഷം തൊടങ്ങിയല്ലോ
ആന്ന് അയ്യോ ആന്ന് ഇന്നലെ എന്തുവാരുന്നു പരുവം
ഉം പഠിക്കാൻ പോന്ന പിള്ളാരൊക്കെ ഇനി മഴ നനഞ്ഞു വേണം
അപ്പൊ ആന്ന് ആന്ന് അതുവല്ല രാവിലെ പിള്ളേരുടെ ദേഹം എല്ലാം നനഞ്ഞ് ഇപ്പം ഷൂ ഷോക്സും ഒക്കെ ഇല്ലയോ അതെല്ലാം നനഞ്ഞ് പിള്ളേർ സ്കൂളിൽ പോയി ഇരിക്കണം
അതെ അതെ
അതാ ഒക്കാത്തത് കഷ്ടം
മഴ തുടങ്ങിയാ മഴയും
മഴയ തുടങ്ങിയ വെയില് അല്ല അണ്ണൻ പറഞ്ഞ നോ വെയിലാണങ്കിലും ചൂട് നമ്മൾ എത്രയും സഹിച്ചോണ്ടായാലും ഓരോ കാര്യങ്ങൾ ചെയ്യില്ലേ മഴ നമുക്ക്ങ്ങോട്ട് പറ്റത്തില്ല ഒരു കാര്യങ്ങളും ജോലി കാര്യ ക്ക് വയ്യാലും എല്ലാ കാര്യങ്ങളും മുടക്കവാ പിന്നെ മീനൊക്കെ കിട്ടിയായിന്നോ
ഒരുപാട്ണ്ട്
ആഹഹാഹാ ഹാ മറ്റേ സാന്ദ്രയുടെ വീടിന അടുത്താണോ ആണോ അവള ഇപ്പ ഡെലിവറി കഴിഞ്ഞല്ലോ അല്ലേ അവൾടെ
ആ കഴിഞ്ഞ കഴിഞ്ഞ ആറു മാസമായി അല്ലാ ഒരു വർഷം ആറായി
ആണല്ലിയോ ഡെലിവറി കഴിച്ചാ ഞാൻ വിളിച്ച് ല്ല അവളെ പിന്നെ ഇപ്പഴാ കോടാക്ടെയ്യ്ന്നെ അവളെ അവളെ കാണുന്നില്ലായിര്ന്ന് കെ ആ
ആ ഹാ ഹാ ആ വീട്ട്ല് ആ അമ്മേം അതെ അമ്മയും ഹസ്ബന്റും ഒര് കൊച്ചു ഉണ്ട്
ഒണ്ട് പഠിക്കുന്നോ കുഞ്ഞ്
ഇല്ല കുഞ്ഞാ
ആന്നോ ആ ആ അത്രേ ആയൊള്ളോ വൈകിട്ടത്തെ ചായക്കടിക്കുള്ളതൊക്കെ ആക്കിയോ അതോ
ആ ഏത്തക്ക ഒണ്ടുണ്ട് ഏത്തക്ക അപ്പവും
ആ ആ
അത് മഴയല്ലേ
ആ സതി സത്യവാ അല്ലാതെ ഈ കടേന്ന് മേടിക്ക്മ്പ പന്ത്ര ഒരു കടി
ആഹ് അതെ അതെ നല്ല വെല കൂടുതല എല്ലാ
വെല കൂട്ടി ഇപ്പം പന്ത്രണ്ട് രൂപ അല്ലെങ്കിലേ ഒള്ളൂ ഇപ്പം ചെലട്ത്ത് പതിനാറ് മേടിക്കുന്നൊണ്ട് ആന്ന് ചായക്കും പന്ത്രണ്ടാക്കി അല്ല വെളിച്ചെണ്ണക്കിപ്പം വെല കൊറവാന്ന ഹലോ
ആഹ് വെളിച്ചെണ്ണക്ക് ഒക്കെ വെല കൊറഞ്ഞു പഷെ ഏത്തക്കായിക്ക് വെല കൂടി
പ്പൊ അതായിരിക്കും എല്ലാ സാനക്കും വെല കൂടി ഞാന് മിനിഞ്ഞാന്ന് മാവേലി സ്റ്റോറില് ഒര് കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നു റ്റി നാല്പ്പത്തി ഏഴ് രൂപ എങ്ങാണ്ടേ ആയൊള്ളൂ
ആ ഹാ വെളിച്ചെണ്ണക്ക് ഇപ്പ വെല കുറഞ്ഞു
വെല കൊർഞ്ഞു ഒരു കിലോ നേര്ത്തെ നമ്മക്ക് അര കിലോ വേടിക്കുമ്പ ത്തന്നെ നേരത്തെ ഇരുന്നൂർ രൂ ഇരുന്നൂറ് പൊർത്തു പോന്നില്ലാരുന്നു ഇരുന്നൂറ്റി എഴുപത്തിഞ്ച് രൂപങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഒരു കിലോ വെളിച്ചെണ്ണ വേടിക്കുമ്പോ അഞ്ഞൂറ് വേ അവുന്ന്
അഞ്ഞൂറ് രൂപക്ക് മുകളില് വന്നാരുന്നു
ആ ഇപ്പൊ വെളിച്ചെണ്ണക്ക് വെല കൊറഞ്ഞന്ന് പറയുന്ന കേട്ടോ ഇനി സബ്സിഡി ഉള്ളതോണ്ടാന്നോ അതോ കടയിലും അങ്ങനൊണോ എന്തോ എനിക്കറിയാൻ വയ്യ
ആ ചെലപ്പം ആ കൊറഞ്ഞായിരിക്കും ആ ആ ആ ഉല്പാദനം കൊർച്ചോണ്ട് റെഡിയായതാരിക്കും ഉം
അതെന്നെ പുതിയ സർക്കര് ആയപ്പഴ്ത്തേക്ക് വെല കൂടിയെന്ന് ആൾക്കാര് പറയുന്നെ പഴയതിന്റെ അത്രയാ പഴയത് പഴയതെന്തു ആരുന്നു
ഇയ്യൊ അതെ വെലക്കയറ്റത്തോട് വെലക്കയറ്റാ
കെട്ടില്ല അപ്പ ഇന്നി വലുതായിട്ട് കൊറയ്ക്കുന്ന എങ്ങനാ
ഇപ്പം ഓരോ പ്രശ്നങ്ങളൊക്കെ ഒണ്ടല്ലോ അതൊണ്ടൊക്കെ ആയിരിക്കും വെല
അത പിന്നെ അതുവല്ല സ്കൂൾ തൊറപ്പായ്പ്പഴ്ത്തേക്ക് കയ്യിൽ ഓരെ രൂപ എടുക്കായില്ല നമുക്ക് ആന്നെ സ്കൂള് തൊറപ്പം പെരുന്നാളും എല്ലാം കൂടെ ഒ ന്നിച്ചാ
മ്മ് എല്ലാങ്ങുടെ ഒരുമിച്ച് വരു
വന്നപ്പോഴത്തേക്ക് കയ്യില് ഇഞ്ഞ്പ്പോ ഇനി ശമ്പളം കിട്ടിയെങ്കിലേള്ളൂ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു പിന്നെ സ്കൂള് തൊറപ്പന്റെ ഒരു ടെൻഷ് ഒണ്ടായിരുന്നു എല്ലും കൂട്ടിച്ചെതി മഴയ കാരണം ജോലിക്ക് പോകാനും പറ്റുന്നില്ല
ആ ആ
അങ്ങനെയുണ്ട് നമ്മുടെ വീട്ടുകാര്യങ്ങളും നട ക്കണ്ടേയ്
അതെ അതെ
അത് കൂടാതെ അടവും തിരുവാതിരയുണ്ട് അടവുകൾ ഉണ്ട് അത് നട ക്കാൻ പറ്റത്തില്ലേ
ആ എല്ലാങ്കൂടെ ബുദ്ധിമുട്ടിക്കണ അല്ലേ ആ ആ
ന്നാലും വേണ്ടില്ല എല്ലാർക്കും ഒ ഒപ്പിച്ച് വെച്ച് പിള്ളാരെ കാര്യങ്ങള്
ഒന്നും ആയില്ല
ഒന്നും ആയ്ല്ല്യ ഇപ്പ തന്നെ ആണ്ടെ അട്ത്ത അട്ത്ത ആഴ്ചയാവുമ്പ പറയും ബുക്ക് തീർന്ന് അട് ത്ത ബുക്ക് വേണോന്ന്
ആഹ് അതെ
അതാ ഒക്കാത്തത് ഈ പറ്റത്തില്ല ഏഹ് ഞങ്ങക്കാന്നേ എരട്ടപ്പുള്ളാരാ രണ്ട് പേരും മൂന്നാം ക്ലാസ്സിലാ പഠിക്കുന്നേ. ഉം ഒരു മോനും ഒരു മോളും ആ ഒരു മോന് ഒരു മോള്. അപ്പഴ് മോന്റെ ബുക്ക് പെട്ടെന്ന് അങ്ങ് തീരും കെട്ടോ
ആണല്ലേ
അവനാന്നെങ്കി മറ്റെന്തോ ഏറോപ്ലെയ്നോ എനി ക്കറിഞ്ഞൂടാ എന്തരൊക്കേ ഉണ്ടാക്കി
ആഹ് കളിക്കുവാണോ
ക്കുവല്ലാ കളിച്ചു തീർക്ക്ന്നത്.
അഞ്ചൂസം കൊണ്ട് ഇത്ര പെട്ടെന്ന് പഠിപ്പിച്ച് തീർത്തൊ
കഴിഞ്ഞ മാസം രണ്ടാഴ്ചയായ്പ പറയാ വാപ്പച്ചി എന്റെ ബുക്ക് തീർന്ന് എനിക്ക് ബുക്ക് വേണോന്ന്
ആഹ്
നമ്മള് ആ ഇ ഇത് എന്തൊര് ഇത്ര എഴുതി നോക്കിയാ ബുക്ക് വലിയൊരു ബുക്കായിരുന്നു ഇരുന്നൂറ് പേജിന്റെ മുന്നൂറ് പേജിന്റെ ബുക്കായിരുന്നു. എടുത്ത് നോക്കിയപ്പോ എന്തോ ബുക്കിന് വെയ്റ്റില്ല.
ക്കിനെക്കെ എത്ര രൂവ ആവും
മുപ്പത്തഞ്ച് രൂവ നാപ്പത്തഞ്ച് രൂവ എമ്പത്തഞ്ച് രൂവ ഞങ്ങ ക്കാന്നേ ഇവിടെ പുല്ലൂര് അട്ത്താന്നെങ്കി ഒരു പെസാറുണ്ട് ഇത്ണ്ടായിരുന്നതാ ഈ ഓഫ് ഫർ പ്രൈസ് ലാവുമ്പ മ്മൾ പോയി വാങ്ങിച്ചേ എന്നിരുന്നാ തന്നെ മുപ്പത്തഞ്ച് രൂപ ഒരു ബുക്ക്
ആ നല്ലെ
ആ
ഞാനാണെ നമ്മള് പഠിച്ചിര്ന്ന സമയത്ത് പത്ത് രൂപ ഇരുപത് രൂപ
നമുക്ക് മൂന്ന് രൂപ തൊട്ട് ബുക്ക് ഉണ്ടായിരുന്നു പേപ്പറിന് ഇച്ചിരി ക്ലിയർ കൊറവായിരുന്നു
പതിനഞ്ച രൂപാക്ക് കി
ആന്ന് ആന്ന് അന്നെല്ലാം നമ്മുക്ക് കഞ്ഞോള്ള എത്ര രൂപക്കാ? അറങ്ങൊള്ളൂ ഒരു ചായ രണ്ട് ണ്ടായിരുന്നു
ആയിരുന്നു ഇപ്പംഅതെല്ലാം മാറി
ചായ ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പത്ത് രൂപ കൊണ്ട് പോയി കാപ്പി കുടിക്കാൻ പോയി പത്ത് രൂപ കൊണ്ട് പോയി കഴിഞ്ഞാ ആ എത്ര അഞ്ച് പൊറോട്ടയും ഒരു ചായയും കുടി ക്കാരുന്നു
ആ അഞ്ചു പേർക്കെങ്കിലും കഴിക്കാമായിരുന്നു
ആ ഇന്നിപ്പങ്ങനെ പറ്റുവോ ഒരു പൊറോട്ടക്ക് തന്നെ ആയി പന്ത്രണ്ട് രൂപയോ പതിമൂന്ന് രൂപയോ എങ്ങാണ്ടാ
ആ പോറോട്ടക്ക് ഒക്കെവെല കൂടി പതിനഞ്ച് രൂപക്ക് മേളിലാ
അതുപോലെ പണ്ട് നമ്മള്മേടിക്കുമ്പോ അതിന്റെ കൂടെ എക്സ്ട്രാ ഗ്രേവിഒക്കെ ഇത് മാത്രം വാങ്ങിക്കുന്നേ ഇപ്പൊ നമള് ഇല്ല സെപ്പറേറ്റ് കടലക്കറിയോ തക്കാളി കറിയോ എന്തേലും ആ അങ്ങനെല്ലാം മേടിക്കണം ആന്ന് അയ്യോ ആന്ന് അതൊരു വല്ലാത്തൊരു കേസാ ത് നമ്മള് ഇങ്ങനെ ഈപരം ഇല്ലാതെ പോയി മേടിക്കാൻ പോകുന്നതാ. പെട്ടെന്ന് ഇപ്പൊ എന്തേലും ഒന്ന് അന്ന് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ട് പോയി മേടി ക്കാൻ പോകുന്നേരിക്കും. അപ്പവര് കഴി ത്ത്അറുത്തങ്ങ് മേടിക്കുവാ.
ഹാഹാ എന്നാചെയ്യാൻ പറ്റും.
എടീ ഗ്യാസ് ഒക്കെ എങ്ങനണ്ട്? നിങ്ങക്ക് അവിടെ കിട്ടി തുടങ്ങിയോ ഗ്യാസൊക്കെ.
ത്തൻഞ്ച് ദിവസം കൂടുമ്പോ നമ്മള് കിട്ടുന്നുണ്ട്
കിട്ടുന്നുണ്ടോ? ഞാനിന്നിപ്പോ ബുക്ക് ചെയ്തു. പക്ഷെ ബുക്കിങ്ങിന് അവരൊന്നും സംസാരിച്ചില്ല മെസ്സേജ് വരുവന്നാ പറഞ്ഞത്. ആ അതെങ്ങനാ? അങ്ങനല്ലല്ലോ. നിങ്ങൾ രണ്ടാമത് ബുക്ക് ചെയ്തോ പിന്നീട്.
രണ്ടാമത് ബുക്ക് ചെയ്ത് എടുത്തായ്രുന്നു. പക്ഷെ അത് ആ നമുക്കൊരു നമ്പര് വരൂലൊ അത് വരാനായിട്ട് ഒരു മൂന്നാല് ദിവസത്തെ താമസമുണ്ട്.
ആന്നല്ല്യോ. അപ്പൊ അതായിരിക്കും അങ്ങനെയാ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങക്ക്? രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അയിന് റിപ്ലൈ തരാന്നുംപറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാനണേ മാ മാർച്ചിൽ എടുത്തതാ.
ആ അപ്പൊ കിട്ടുവല്ലോ
മാർച്ചില് എടുത്താ പക്ഷേ ഇത് മാർ ച്ചില് എടുത്തതാ എനിക്കാന്നെങ്കിലേ ഒ രടുപ്പ് കംപ്ലൈന്റാ. ഒരടുപ്പേ കത്തിക്കുന്നുള്ളൂ. ആന്നോ എനിക്കറിയാൻ വെയ്യടാ. ഞാ അവസാനമായിട്ട് എടുക്കുന്നത്‌ മാർച്ചിലാ എടുക്കുന്നത്.
ആ ഓ തന്നെ കിട്ടും
ആണല്ലയോ ആ കി തീർന്നേകൊള്ളായിരുന്നു ഇന്റേത് തീർന്നോ തീരാറായോ എന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ കുറ്റി എടുത്ത് നോക്കിയിട്ട് അതേപലെ ഇരിക്കിന്നു പക്ഷെ അങ്ങനെ നബി ഈ കഴിഞ്ഞ പ്രാശ് കി രുന്നതാ പക്ഷെ പിറ്റേന്നങ്ങ് തീർന്നു പോയി എന്റെ നന്ദിക്ക് ഒരടുപ്പ് കംപ്ലൈന്റ് ആണ് അതൊണ്ട് ഒരടുപ്പേ കത്തിക്കുന്നുള്ളൂ
ആ ആ
ഞാനത് ശരിയാക്കാന്ന് ചേട്ടൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞു ശ് ശരിയാക്കണ്ട അത്രത്തോളം ഗ്യാസ് നമുക്ക് ലാഭിക്കാലോ
അതെ തെ
രണ്ടും കൂടാകുമ്പോ രണ്ടുകൂടെ അങ്ങ് കത്തിക്കും ര
ശ്രദ്ധിക്കും ഒരാള് ഒരുമിച്ച് തീരും ചെയ്യും.
തീരും അതാ താവുമ്പോ അടുപ്പില്കൂടെ തീ പറ്റിക്കില്ലേ? മറ്റേ പുകയടുപ്പാ കത്തി കിട്ടാൻ പാടാ.
ആ കത്തി കത്തികിട്ടിയാ ഓക്കെ ആണ്.
അ നമുക്ക് ഗ്യാസ് പോലെ എളുപ്പാവത്.
ആ
പക്ഷെ നമ്മള് കൂടെ നിക്കണേ ആ ഇളക്കി കൊടുക്കാനും കൂടെ നിക്കണം ന്നുള്ളതേള്ളു.
ആ
എന്ത് ചെയ്യാനാ ഇവിടെ മഴക്കോള് വേറി കൊള്ളുന്നു അവിടെങ്ങനെണ്ട്? അവിടുത്തെ കാലാവസ്ഥങ്ങനെണ്ട് ഇവിടെ മഴക്കോള് കേറി ഇരിണ്ട് കറുത്ത് അലോ ഹലോ അലോ ഹലോ ഹലോ ഹലോ